ഹലോ ഹലോ ആഹ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വർത്താനം
സുഖയാണ് കേക്കണില്ലേ സുഖയാണ് കേക്കിണ്ട നിനക്ക്
ആഹ കേക്കണ്ട് കേക്കണ്ട് ഫുഡ്‌ കഴിച്ചിട്ടില്ല മക്കള് വായിക്കന് ഇല്ല മക്കള് വായിച്ചീന് ഫുഡ് കഴിക്കാ വീട്ടിലാ
നോക്കിട്ട
എന്താ ആഹ കൊറച്ച് ലേറ്റയവും മക്കള് വായന ഒക്കെ ഒക്കെ കഴിയണം ആ മക്കളെ വായനൊക്കെ കഴിയണം
വീട്ടിലാരൊക്ക ഉള്ളെ
ഉമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് ഹസ്ബൻഡ ഉണ്ട് നാല് മക്കളാണ് രണ്ടാണ് രണ്ട് പെണ്ണ്
ഉം എനിക്കും അങ്ങനെ രണ്ടാണും രണ്ട് പെണ്ണും
കണല്ലേ വല്തു എങ്ങനെ എത്രയില
ആ മൂത്തോൻ ന്റെ രണ്ടാളും പെൺകുട്ടികള ഓലെ കെട്ടിച്ചു പേരാമക്കളൊക്കെ ആയി
യെ
മോനുണ്ട് കല്യാണം കഴിക്കാൻ ഉം മോനോ മോളോ
വലുത് മോനാ വലുതും ചെറുതും മോൻ
ഉം
നടൂത്തെ രണ്ടും പെണ്ണ്
സ്കൂളൊക്കെ തുറന്ന് ഹോം വർക്കും കാര്യ തിരക്ക് എയിക്കാരം ലെ എഴുതാനും പഠിക്ക
ആഹ ആ എഴുതലും വായിക്കലും ഞമ്മക്ക് ക്കും മാഷന്മാരും ടീച്ചർമാര ഞമ്മക്കും പണി തന്ന അല്ല വീട്ട് വന്നാല്
ഒന്നുല്ല
ഉം കുഴപ്പൊന്നുല്ല നല്ല. സ്പെഷ്യൽ എന്തെ ണ്ടാക്കീനോ
ഉ സ്പെഷ്യൽച്ച സ്പെഷ്യല ആയിട്ട് ഒന്നുല്ല നാടൻ ഭക്ഷണം സ്പെഷ്യൽന്നല്ലന്ന കൊർച്ചീസം എല്ലാർക്കും മടുത്തു അപ്പൊ പിന്നെ നാടന സാദാ ചോറും കൂട്ടാനും എന്താണ്ടാക്കിയെ
ഞാന് സ്പെഷല് ഒന്നും ഉണ്ടാക്കില്ല എനിക്ക് ഇന്നലെ പരിപാടി ണ്ടായിനി അപ്പൊ അവിടന്നൊക്കെ തിന്നതല്ലാരും സൽക്കാരം ഇണ്ടായിനി
ഉം അതൊന്നും പ്പോ ആർക്കും മാണ്ട അപ്പ എല്ലാർക്കും നാടനാ മാണ്ടേ ണ്ടാക്കിയതാ ട വെച്ച് ല്ലാ മണ്ട കയ്യൂല വെക്കാന്
ഏ അവിടെ മന്ദി കോഴി പൊരിച്ചും കാടയും ഇറച്ചി ച്ചി ഒക്കെ ണ്ടായിന് അത് കൊറച്ച് ബാക്കി ണ്ടായി കൊണ്ടോന്നിനി അപ്പൊ രാത്രി ഒന്നും ആർക്കും വാണ്ടേ
അതന്നെ എല്ലോടത്തിം അവസ്ഥ
ക്കും മതിയായി
അതന്നെ ഉം ഞാനു അതന്നെ പോയാലും മാങ്ങന്റെ റൂമിക്ക ഇരിക്ക ഇന്റെ ഫുഡ്ഡയിക്കല് കഴിഞ്ഞു രാത്രിക്കത്തെ ആ ആത ഞാൻ ഫുഡ് കഴിച്ചു ചോറ് ന്നു
നേർത്ത കയ്ക്കലാ
അത് കഴിഞ്ഞ കഴിക്കും വരോ നേർത്ത കഴിക്കും എട്ടുമണിന്റെ മുന്നെ
ആ പത്തു മണിന്റ് മുന്നേ കയ്ക്ക്ണ നല്ലതാണ്
എട്ട് മണിന്റെ മുന്നെ കഴിക്കും ഞ്ഞാൻ
ആ രാത്രി അല്ലെങ്കിലും വേം വൈകുന്നേരം കഴ്ക്ക്ണ നല്ലത ഭക്ഷ
ക്കെ കൊണ്ട് കഴിച്ചിട്ട് വ മുങ്ങിയാലൊ ഒർക്കം വരൊള്ളു. അല്ലെങ്കി പിന്നെ ഒർക്കം വരേ ഇല്ല. നേരം വൈകി ലേറ്റ എന്തേലൊകെ രാത്രി പരിപാടിക്കോയാല് അന്നത്തെ കാര്യം പോ കവിനോക്കെ വരില്ല
ആഹ് അങ്ങനെന്നെയാപ്പൊ രണ്ടീസം മുന്നേ ഞങ്ങക്ക് കല്യാണണ്ടായിട്ട് ഞങ്ങളവൗടുന്ന് കല്യാണത്തിങ്ങന്ന് രാത്രി പയിനൊന്നര പന്ത്രണി ആയി വന്നിട്ട് കടന്നിട്ട് ഒറക്കനെ വര്ണില്ല
ഉം അയന്നേണ് നേരത്തെ ഫുഡയിച പക്ഷെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ശീലായി രാത്രി പോവാൻ തന്നെ ബുദ്ധിമുട്ട ഇൻക്. പോയി വന്ന പിന്നെ അന്ന് ഞാൻ ഒറങൂല
ആഹ് പിന്നെ ഈ ഗ്യാസിനും ഇതിനൊക്കെ നല്ലത നേരത്തെ കഴിക്ക്ണതേ ഗ്യാസൊക്കെ കെറയും
ഉം ഭയങ്കര ബുദ്ധിമുട്ട്ണ്ടാവും. ഉം ചിലോര് തടി കൂടിയിട്ട് തടി കൊറിനിട്ട് കൊറയാൻ വേണ്ടീട്ട് കൊറെയൊക്കെ കരുതി എവിടെ ഇന്നാലും ഞാൻ തടി കൊറീല ഇ ശങ്കാരങ്ങളൊ ക്കെ കഴിഞ്ഞിലെ ഷ ഞാൻ ഗർഭപാത്രൊക്കൊയിവാക്കി ഇൻക്ക് ഫൈബ്രോയിഡ് മൊഴ ണ്ടായിട്ട് പിന്നെ അയിന്റെ ഗർഭപാത്രം ഒയിവാക്കി തടി വെറുതേ കൂടാ നമുക്കിപ്പം ഇതൊന്നും പിരീഡ്സും കാര്യങ്ങളൊന്നും വരില്ലല്ലോ ഇപ്പൊ അയിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കായി ബുദ്ധിമുട്ടാറിയോ കോർഷേരം നിന്ന ഒകാനും ക്കാനും കയ്യ എന്താ ക
ഏഹ് മോൻ കല്യാണം കഴിക്കാനായില്ലേപ്പം
ഉം ഓൻക് ഇരുപ്പത്താർ വയസ്സായി
പെണ്ണ് നോക്കുണ്ടോ?
ആഹ് മക്കളും നോക്കുന്നുണ്ട്ങ്ങെ പുറത്തു വരാ പറഞ്ഞ ഇല്ല്യ നമ്മളതീ കൂടെ അറിയണോടുത്ത കൂടെങ്ങനെ അറിണോലോടും പരിചയത്തിലുള്ളവരോട് പറഞ്ഞിട്ടുള്ളൂ കർമാരോടൊന്നും പറ
ഇപ്പന്നെ പെണ്ണ് കിട്ടാനും കുറച്ച് പ്രയാസാണ്
അപ്പൊ കണ്ടെത്തിയ നല്ലതാണെങ്കി അയിനോക്കൂല
ഉം
മറ്റേ ജോലി വേണോ അങ്ങനെക്ക്യാണോരോന്ന് പറയുന്നത് കുട്ട്യാളെ
ഹസ്ബൻഡ് ചോർക്ക
ചോർ തിന്ന്ണില്ലെ
ആ വ്ടെണ്ട് മോള് ണ്ട് ഫുഡ്‌ കയിച്കാണ്ട് കഴിച്ചോളും ടേബിൾമൊക്കെ വെച്ച്ക്ക്ണ് ഉം ടേബിൾമ്മേ ഒക്കെ വെച്ച്ക്ക്ണ് അങ്ങനെ കഴച്ചോള മൊത്ത
ആഹ്
വിശേഷങ്ങളൊക്കെ
വിശേഷങ്ങളങ്ങനെ പോണ് ഞങ്ങളവിടെ പിന്നെ തറവാട് കൊറച്ചപ്പർത്തേനി അവ്ടെ അടീലൊരു അമ്പലണ്ട് അവ്ടെങ്ങനെ പൂരണ്ടായിണ്ട് അപ്പൊ അവിടുന്ന് ഞങ്ങളിങ്ങട് പോന്നത ഇങ്ങട്ട് വേറെ വീടിട്ത്താണ്ട്
ഉം
അടിയില് ഇന്ദുക്കള അമ്പലം ഉത്സവം ഇണ്ടാകല്ണ്ടെ അമ്പലത്തില്
രാത്രി അട കെട്ന്നൊറങ്ങാനൊന്നും കയ്യൂല്ല അപ്പൊ കൊറച്ചപ്പൊർത്തേനി ഞങ്ങളെ തറവാട് അവിടുന്ന് ഇങ്ങട്ട് വീട് ഇട്ത് പോന്നതാ
വിടുവാങ്ങിയത
വീട് പുതിയ ഇട്ത്തതാണ്
ഉം ആരൊക്കെണ്ട് വീട്ട്ല് ഹസ്ബണ്ട് കുട്ട്യാളും തന്നെ ഒള്ളു
ആഹ ഇമ്മണ്ട് ഇമ്മണ്ട് വാപ്പ മരിച്ച്ണ് വാപ്പ മരിച്ചിട്ട് അഞ്ചുവർഷായി
ഹസ്ബൻ്റിനാരൊക്കെണ്ട് പൊങ്ങന്മാരൊക്കെണ്ടോ
എ മു നാത്തുമാര്
കാര്യആപ്പിന്റെ ഇതൊക്കെ നല്ലത ലേ എല്ലാ ഗ്രൂ പ്പൊക്കെ ആക്റ്റീവ് ആയിട്ടിലെ എന്ത് ചോയ്ക്കാനും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെല്ല ആക്റ്റീവ ആണ് പറിയ ഒക്കെ മലയാളആവുമ്പം മ്മക്ക് ബുദ്ധിമു ട്ടൂല്ല്യ
ഏ പിന്നെ വ്ടെ ഉത്സവ പിന്നെ ഇതില് ഫുള്ള് ലേറ്റേകാരം മ്മളെ റോട്ട്മ്മൽ
ആഹ്
ഫുൾ ലയിറ്റ നല്ല ലയിറ്റ് ഞങ്ങളെ വീടിന്റെ ഇതിലൊക്കെ ലയിറ്റാ
ആ ആ
ഉം രാത്രി ചെലദ് ആഹ് ചെണ്ട ഇണ്ടാവും രാത്രി പന്ത്രണ്ടണികൊക്കെ ചെണ്ടൊ
കോമരംചാട്യാണ്ടൊക്കെങ്ങനെ
ഉം
ഉ
കുട്ട്യാളക്കെ ഒറങ്ങാനായോ
ട്ടില്ല
ഓ
പുരതങ്ങൽ വാളൊക്കെ ഇണ്ടാവലുണ്ട് വാളയൊക്കെ ഇങ്ങൾ വാങ്ങല്ണ്ടോന്ന്
അങ്ങനൊക്കെ പണ്ടൊക്കെ അത പോയി വ കുപ്പി വന്ന കാലൊക്കെ ഉണ്ടുന്നല്ല
ശർക്കര മിഠായിണ്ട് വളണ്ട് രാവിലെ ആവോളും പരിവാടിന്നെ
പൂരത്തിൻ പോവുമ്മ്പളെ ഇത് ഈ മുട്ടായിന്റേത് പിന്നെപ്പം നമ്മളനാട്ട്തന്നെങ്ങന ഇപ്പൊ അതിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോല്ലേ പണ്ടൊക്കെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടുവുമ്പോ മാത്രേ കിട്ടുള്ളൂ ഹേ ആ
അതെന്നെ കിട്ടുള്ളു ഇതിപ്പോ എല്ലോടത്തുണ്ടല്ലോ
ഞങ്ങളവിടെക്കെ കിട്ടും ഞങ്ങള് മധുരം കുറച്ചിട്ട് അങ്ങനെ ചുട്ടുകാണ്ട അതൊന്ന് ക്കാണ്ട് കുറഞ്ഞ മധുരത്തിലുള്ളതല്ലെ ഫറഷായിട്ട് അങ്ങനെ വാങ്ങി അധികം മധുരം ചേർക്കാത്തത്
ഉം ഉ
മീന് വെല കൂടും അത് പറ്റിയതിൽ മുക്കുമ്പൊക്കെ കനം കൂടും ഇത് കനം കൂടുല കാലാവമ്മക്ക് പിന്നെ കൂടുതല് ഓർക്കണം
ആഹ് പ്പ എല്ലത്തിനും വില കൂടുതലാണല്ലോ
ഉ
സാധനത്തിനും എല്ലാത്തിനും കൂടുതലന്നെ ഇപ്പൊ
ഉം
ഇന്ന് വെയിലുണ്ടായിനിയോ അതോ
ഉം വെയിലവിണ മഴക്കാറണ്ടായി ഉം ചൂടുണ്ട് വെയില് അറച്ചാ ചൂടാണല്ലേ മ കാര്യല്ല്യ
ഏഹ് എന്തൊരു ചൂടോ ഏ എസിട്ടെച്ച്ക
ഉം തോരട്ടതൊക്കെ കടത്തി വെച്ചു ഉം തോരട്ടത് മഴക്കാറ്ണ്ട് മഴ പെയ്തതൊന്നുല്യ പിന്നെ ആണ് വെയിലറച്ചുകുണു
ആഹ് ൻ്റെ ചെറ്ത് ഏസി ഇല്ലാതെ ഒറങ്ങലില്ലല്ല അവന് പ്രസവിച്ചെടുന്നേ അന്നേ ശീലായിട്ട് എ സി വേണന്ന് പറഞ്ഞു ആണെങ്കിൽ
ഉം
പിന്നെ ഞാൻ ഇന്റെ തിരുമ്പി വെയ്ക്കല്ലോണോ ഓണങ്ങ്യേതായാലും
ആ കൊറേ ആൾക്കാര്ണ്ട് കുറെ ദിവസായിട്ട് ഇണ്ടാവും ഒണങ്ങാതെ കെടക്ക്ണതൊക്കെ ഒന്നു ഒണക്കാനൊക്കെ പറ്റും
ആഹ് ഇൻ്റെ എത്രാങ്ങാനും ഇന്നലെ ഫുള്ള് മടക്കി വെക്കാന്നു എത്രങ്ങാനും മടക്കിച്ചുന്നോ
കുട്ടിയൾതൊക്കെ ആവുമ്പോ ങ്ങനെ ഇഷ്ടം പോലേ സ്കുൾന്ന് ഉം അതുണ്ടാവും വീട്ടുന്ന്ടാന്ള്ളതും ഇണ്ടാവും ആഹ് കൊറേ ആയിലെ
ജീൻസിന്റെ പാൻ്റ് ഒന്നും ഒണങ്ങന്നെ ഇല്ല മെഷീൻല് ഒണക്കിടലുണ്ട് എന്നാലും ഒണങ്ങൂല
യൂണിഫോം ജീൻസല്ലലാ
യൂണിഫോം ജീൻസ് അല്ലടി അല്ലാത്തന്നെണ്ട്
ഉം മദ്രസ പോണുണ്ടാവുലേ അങ്ങട്ടും ആഹ് പരിവ പരിവാടിക്ക് പോവുമ്പൊള്ള ണ്ടാവും
അതൊക്കെ ണ്ട് രണ്ട് മൂന്നാലീസത്തെ അയലുമ്മേലന്നേന്ന്
മെഷീന് ഇട്ടാലും മണം ഒന്നതായി കൊള്ളൂ അല്ലെ ഞാൻ മടക്കി വെച്ച് വെല്ലേ വല്ല എല്ല കൊണം കഞ്ഞാല്
ആ എനിക്ക് ഒരു ജാതി ഒരു സ്മെല്ലാണേ
ഒറ്റ ടൗസർ മഴക്കാലത്ത് കംഫർട്ട് ഉപയോഗിക്കണം എന്ന പിന്നെ സ്മെല്ലാണ്
എന്ന ആയിക്കോട്ടെ ഇണ്ട്ടി കുട്ടിയെവിളിച്ചിട്ടുണ്ടോന്ന് ഭക്ഷണം കൊടുക്കട്ടെന്ന് ആ ആയിക്കോട്ടെ പിന്നെ വിളിച്ചിട്ടുണ്ട് ആ